അലോ
ഹലോ ഹലോ ആഹ് കേക്ക്ന്നുണ്ട് പറഞ്ഞു ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ ഓട്ടോമാറ്റിക്കലി കട്ടായിപ്പോയല്ലേ ഹലോ തന്നെ കട്ടായി പോയതല്ലേ തന്നെ കട്ടായിപോയതല്ലേ
ഉം ഞാൻ ഞാ അല്ല ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഞാനിപ്പോ ഫസ്റ്റ് ടൈമാ
ആണോ അന്നാ സോറി കേട്ടോ എനിക്കൊരു കോള് കേറി വന്നപ്പോ അത് തന്നെ കട്ടായി പോയേ അതുകൊണ്ട് പറഞ്ഞാഅത അഥവാ ഇനി തന്നെ കട്ട് കട്ടായി പോകുന്നഅല്ലാതെ ഒരു കാരണവശാലും അവിട്ന്ന് കട്ടാക്കരുത് പത്ത് സെകന്റ് കിട്ടിയെ കിട്ടിക്കോട്ടെ
അഹ് ആഹ് ഓക്കേ ഓക്കെ
കെതെന്തന്നം ന്ന്ചോയ്ച്ച് കഴിഞ്ഞാ ചെലപ്പോ ഇവിടെ റേഞ്ചിന്റെഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങന ആയി പോകും
ആഹ് അപ്പൊ അമ്മള്ങ്ങനെ ചെയ്താ കൊഴപ്പ ഇല്ലല്ലേ
ഇല്ലില്ല മാക്സിമം നമുക്ക് കിട്ടുന്ന അത്രയും ടൈമിംഗങ്ങനെ അത്തികിട്ടിക്കോട്ടെ പത്ത് സെക്കൻഡ് കിട്ട് കിട്ടിയോ കിട്ടിക്കോട്ടെ
ആഹ് ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്ക്യെ ഉം ചായൊക്കെ കുട്ച്ചോ
ചായ ഒക്കെ കുട്ച്ചു അതിന്റെ കഴുകാനും പെറുക്കാനും ഒക്കെ ഉള്ള ക്കെ നടക്കുന്നുണ്ട് കഴുക്കൊന്നും കഴിഞ്ഞില്ല
ആഹ് അതല്ലേ കാര്യായിട്ട്ള്ള പണില്ലേ ചായഇണ്ടാക്കുന്നതിലും പണി
ഇതിന്റൊക്കെ കഴുക്ക് ഓർക്കുമ്പോ
ആഹ് ഹഹ പിന്നെന്തെക്കെയാ ഉം ഇന്നെന്താ ചായക്ക്
ബിന്നൊ കുറച്ച് ബിസ്ക്കറ്റുകളും ചെറിയ പൊടിയും പുട്ടും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് കഴിച്ചു
ഉം പിന്നെ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല ഇത് വൈകിട്ടത്തേക്ക് ചോറുണ്ട്
ആഹ് രാത്രി ചോറ കഴിക്കാ
അങ്ങനെ ഞങ്ങക്ക് ചോറാണ് ഞങ്ങടെ ഞങ്ങളെല്ലാം ചോറിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അയിനൻ രിച്ചുള്ള വണ്ണമുണ്ട്.
ആഹ് ഹ് ഹ് നല്ല സുഖല്ലെ ഇന്നാല് രാത്രി പണിയൊന്നും ഉണ്ടാവുല്ലല്ലോ.
അ മണി പകല് ഫുള്ള് പണിയാണ് അത് കഴിയുമ്പോ ഒരു അഞ്ച് മണി കഴിയുമ്പോളാ ജസ്റ്റ് ഒന്നോ നമ്മള് ഇച്ചിരി ഇതാകുന്നത് അന്നാലും അങ്ങനെ ആകുന്നന്ന് പറയാൻ പറ്റത്തില്ല പിള്ളേരൊക്കെ ഉള്ളതൊണ്ട് അവരുടെ പഠിത്തവും കാര്യങ്ങളും
ആഹ്
ഇനിയിപ്പ പരീക്ഷ വന്നേക്കുന്നു അതിന്റെ ടൈം ടേബിൾ. അവിടെയോ?
ഇവ്ടെ രാത്രി എന്തങ്ങും ഫുഡ് വേണം ഉം ഉം ഉം ആഹ് പറഞ്ഞത് ഇണ്ടാക്കണം.
ആഹ്
പിന്നെ ഇന്ന് പിള്ളേര് രണ്ടാൾക്കാര് ഒരാള് നാലാം ക്ലാസി പഠിക്ക്ന്ന് ‌ ഒരാള് എൽ കെ ജി
ഉം കൂട്ടുകാര് ഒര്പാട് പേരുള്ളകൊണ്ട് ചെലപ്പം വിവരങ്ങളൊന്നും പറ കാരണം ഓർക്കത്തില്ല അതുകൊണ്ട് ചെലപ്പോ എപ്പഴും എപ്പഴും ചോയിച്ചൊന്നൊക്കെ വരും ആഹ് ആഹ് നമുക്ക് അങ്ങനെയാ അത്രയൊരു ഓർമ്മയില് വെരൂല
ഇല്ല ഇല്ല എനിക്കും തോന്നി ആരാന്ന് മനസ്സിലായിട്ടില്ലാന്ന്
ആഹ് പിന്നേ ആഹ് പിന്നെ എന്നാ ഒണ്ട് കറിക്കൊക്കെ അപ്പൊ
രാത്രിയാ
ഉം
ഇന്ന് രാത്രി ഇനി ഇക്കാക്ക് പിന്നേ ഇതാ വീട്ടിക്കൂടെ രണ്ട് അപ്പോ മൂപ്പര് അങ്ങനെ പോകുന്നതാ
ഉം ഉം അപ്പം ആഹ് വലിന്നേരം പിള്ളാരിന്നത് വേണംനൊന്നും നിർബന്ധംവൊന്നുവില്ലേ ചോറ് കഴിക്കൂല്ലേ നിങ്ങള് ന്തോ? ചോറ് നിങ്ങൾ കഴിക്കില്ലയോ ഹലോ ഹലോ കേക്ക്‌ന്നൊണ്ടോ? ഹലോ